ഹലോ
ഹലോ
ഹലോ ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കാ.
ഏഹ് ഹെലോ ചായുടിച്ചോ?
ചായ കുടിച്ചു.
ഉം ഓക്കെ നമുക്ക് ന്ന് സിനിമയിൽ പറ്റി സംസാരിച്ചാലോ?
ആഹ് സംസാരിക്ക്യാം.
ആഹ് ഏഹ് ഇന്നത്തെ കാലത്ത് സിനിമ യൂത്തിന്റെ ലൈഫില് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ?
തോ
ആഹ് അതെ അതെ അതെ. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന്റെ ഫാഷൻ, ലാംഗ്വേജ്, ബിഹേവിയർ, ക്കെ സിനിമയില് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ?
ഹാഹ് ചെയ്യുന്നുണ്ട് അത് ശരിയാണ്. ഒരു സിനിമ ഹിറ്റായാ അതിലെ ഡയലോഗും സോങ്ങും സോഷ്യൽ മീഡിയ വഴി വളരെ ഫാസ്റ്റായിട്ട് പ്പ സ്പ്രെഡാവും.
ഉം അതെ പക്ഷെ സിനിമ പോസിറ്റീഫിൻ ഇൻഫ്ലുവൻസും ഉണ്ടല്ലേ?
ആഹ് ഉറപ്പായിട്ടു ഉണ്ട്. ചില സിനിമകൾ സോഷ്യൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യ്ണുണ്ട്. ഏഹ് ഫോർ എക്സാമ്പിൾ എജ്യുക്കേഷൻ മെൻ്റൽ ഹെൽത്ത് വുമൺ എംമ്പവർമെൻറ് പോലെ ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യ്ണുണ്ടല്ലോ ഒരുപാട്.
അതെ അതെ അതെ. അങ്ങനെയുള്ള സിനിമകൾ സൊസൈറ്റിയിൽ നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കും.
ഉം സഹായിക്കും സഹായിക്കും. പക്ഷേ അതിന് ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. വൈലൻസ് സും ലൈഫ് സ്റ്റൈൽ ഗ്ലോറിയൻ ചെയ്യുന്ന സിനിമകൾക്ക് യുറ്റന് നെഗറ്റീവ് എഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്.
ഉം അതെ അതെ. എസ്പെഷ്യലി സ്കൂളും കോളേജ് സ്റ്റുഡന്റ്സും ആക്ടേഴ്സിനെ ഇമി റ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറ്ണ്ട്.
ആഹ് അതെ അതെ. അതുകൊണ്ടന്നെ വ്യുവേസിന് മെച്യൂരിറ്റി ഉണ്ടാവണം. സിനിമ എൻ്റർടൈയിൻമെന്റായി കാണണം ഫുള്ള് റിയാലിറ്റിയായി കൺ ണേണ്ടതല്ല സിനിമ.
അതെ അതെ അതെ മലയാള സിനിമ ഇഡസ്ട്രി ഇപ്പോ റിയലിസ്റ്റിക് കണ്ണന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്ന്ന്നു അല്ലേ
ആഹ് അതെ അതൊരു പോസിറ്റീവ് ചൈഞ്ചാണ് ഓഡിയൻസ് ഇപ്പോളും മീനിങ് ഫുൾ സ്റ്റോറീസക്കെ എക്സെപ്റ്റിയ്യാൺ തോന്ന്ന്ന്ണ്ട് ഒരുപാട്
അതെ സോഷ്യൽ മീഡിയ വന്നതോടെ സിനിമ ഡിസ്കഷൻസും റിവ്യൂസും ഒക്കെ വളരെ ആക് റ്റീവായിട്ട് വരുന്നുണ്ട് ല്ലേ
ആഹ്
പണ്ടക്കെ തിയേറ്റ്രക്കെ എക്സ്പീരിയൻസ് മാത്രാര്ന്നു ഇമ്പോർട്ടന്റ് ഇപ്പോ ഓൺലൈൻ റിവ്യൂസൊ ക്കെ സിനിമേടെ സക്സസിന് ഒരുപാട് അഫ്ത്തികള്ണ്ട്
ഉം അതെ അതെ അതെ സിനിമ കൾച്ചറ് കേരളത്തിൽ വളരെ സ്ട്രോങ്ങാണല്ലേ
ആഹ് അതെയോ തെ സിനിമ ഇവിടെ എൻ്റർടൈമെന്റിൻ്റൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഫാമിലി ഡിസ്കഷ്ന്ൽ പോലും സിനിമാ ടോപ്സ് ടോപ്പിക്സൊക്കെ വരാറുണ്ട്
ഉം പക്ഷെ ഫാൻ ഫൈറ്റ്സും ടോക്സി കമ്പാരിസൺസൊക്കെ സോഷ്യൽ മീഡ്യേല് കൊറയ്ക്കണംന്ന് തോന്ന്ന്നില്ലേ
അത് ശരിയാണ് ഹെൽത്തി അപ്രേസിയേഷൻ നല്ലതാണ് ബട്ട് അൺനെസ്സസറി കോൺഫ്ലിക്റ്റക്കെ അവേഡ് ചെയ്യണം
ആഹ് ഓവറോൾ നോക്കിയാൽ സിനിമ എന്താണ് സൊസൈറ്റിനിം ഇൻഫ്ലുവൻസയയ്യ്ന്നുണ്ട് അത്പോലെ സൊസൈറ്റി സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യന്നുണ്ട്ല്ലേ
ആതെ അതെ അത്കൊണ്ട് റെസ്പോൺസ്ബ്ൾ ഫിൽമേക്കിങ്ങിന് റെസ്പോൺസ്ബ്ൾ വിയേഴ്സും ഈക്കല് ഇമ്പോർട്ടൻ്റാണ്
അതെയതെ സിനിമ പവർഫുൾ മീഡിയോ ആണ് അത് നല്ല രീതിയിൽ യൂസിയ്യുമ്പോ പോസിറ്റീവി ഇംപാക്റ്റുണ്ടാക്കാപറ്റും
ആഹ് സത്യം എന്റർട്ടൈമന്റും പ്പം അവെയർനസും വാല്യൂസും പ്രൊവൈഡ് ചിയണം ചെയ്യാൻ സിനിമേൽക്ക് കഴിയും
ഉം അതെ അതെ പലപ്പോഴും എന്താ ഉം നല്ല കണ്ടന്റ് മോറലുള്ള സിനിമകളക്കെ ആണെങ്കി എന്തേ നമുക്ക് കൂടൽ അതന്ന് ഉൾക്കൊള്ളാനക്കെ പറ്റു ല്ലേ
ആഹ് ഒറപ്പായിട്ട് അങ്ങനത്തെ സിനിമകള് കൂടുതൽ വര്ന്നത് നല്ലതായിരിക്ക്യും
ആഹ് ഇപ്പം പക്ഷെ കൂടുതലും എന്താ മാസായി റ്റേ ഒരു ഹീറോനെ തന്നെ സെൻട്രലൈസ് ചെയ്ത് കാണിച്ച വല്യയ കഥയൊന്നും ഇല്ലാത്ത സിനിമകളൂപ്പം കൂടുതൽ എറങ്ങാറ്ണ്ട്ല്ലേ
ആഹ് പണ്ടത്തെ കാലത്തെക്കാട്ടി കൊറാവാണെന്നാണ് എൻ്റെ ചിന്താഗതി പണ്ട് ഒരുപാട്ങ്ങനെ കഥയില്ലാതെ ഹീറോനെ മാത്രം ക്ലോറിഫൈ ചെയ്ണ സിനിമകളായിര്ന്നല്ല ഇപ്പ കൊറവൊക്കണ്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അത് കുറവാണല്ലോ പൊതുവേ
ആഹ് ആഹ് ശരിയാ ശരിയാ പണ്ടത്തെ അപേശ്ശിപ്പം കൊർച്ചു കൂടി കൂടുതലായിറ്റ വര്ന്ന്ണ്ടെന്ന് തോന്ന്ന്നുണ്ട്
ഇപ്പൊ പുതിയ ആക്കേഴ്സക്കെ വാര്ന്നുണ്ടല്ലോ
ആഹ് പുതിയ പുതിയ അതെ പുതിയ പുതിയ ആൾക ആൾക്കാര്ക്ക് ചേ ചാൻസൊക്കെ കിട്ട്ന്നുണ്ട് ഈ സിനിമേന്ന് പറയുന്നത് കൊറെ പേർ പെന്തേ ഒര് ജീവിത മാർഗ്ഗവും കൂടിയല്ലേ
ആഹ് പിന്നെ ഒരു സിനിമയിൽ തന്നാ പത്ത് നൂറ് പേര അടങ്ങണ ക്ലൂഒക്കെ കാണ്വുല്ലേ
ആഹ് അതെ താങ്കൾക്ക് ഏത് ജോണർ സിനിമേണ് ഇഷ്ട്ടം
എനിക്ക് ആക്ഷൻ പിന്നെ ഈ കുറ്റാന്വേഷണം അങ്ങനത്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്രൈം സ്റ്റോറീസ് ഒക്കെ ആഹ്
ക്ക് എനിക്കും അതൊക്കെ
ക്രയിം ത്രില്ലറായിരിക്കും കൂടുതലും താൽപര്യം.
ആ അതേല്ലെ. എനിക്കും അതതൊക്കെ ഇഷ്ട ട്ടാണ്. നമ്മുടെ ഈ ഇക്കോ പോലുള്ള സിനിമകളൊക്കെ പെട്ടെന്ന് കൺവേ ആവില്ല അത് പറ്റി കുറച്ചൊക്കെ ആലോചിക്കാനുള്ള സിനിമകളൊക്കെ നല്ല കൊറ്ച്ചുകൂടെ ഡീപ്പ ആയിട്ട് തോന്നും. ഇല്ലെ
ആ ഇപ്പോ നല്ല സിനിമയായിരുന്നു ഒരു വെറൈറ്റി ജനറൽള്ള സിനിമയായിരുന്നു
അതെ അതെ അതെ പിന്നെ ഏത് ലാംഗ്വേജ് ഇൻഡസ്ട്രിയ ആണ് ഇഷ്ടം കൂടുതലായിട്ട്
എനിക്ക് മലയാളം പിന്നെ ഇഗ്ലീഷ്.
ളം ഇംഗ്ലീഷ ഇംഗ്ലീഷില് എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടുതലും ഹ്ദ ഭയങ്കര ആർട്ടിഫിഷൽ ആയിട്ട് അങ്ങനെ ഒരു ഞാൻ അധികം കാണാറില്ല.
ആഹ് അതോണ്ടാ അങ്ങനെ തോന്ന്ണെ
ആണല്ലെ
ഉം
ഈ നാച്ചുറലി നടക്കുന്ന സംഭവങ്ങൾ അല്ലാത്ത പോലെ അൺറിയലിസ്റ്റിക് ആയിട്ട് ട്ടാള്ള സംഭവങ്ങളായിട്ട് തോന്നുന്നുണ്ടോ.
എന്താണ്
ഇംഗ്ലീഷ് സിനിമകളിലും ലൈക്‌ മാർവൽ അതിനകത്തൊക്കെ
ഇല്ല ഇല്ല തോന്നുന്നില്ല മാർവല്ല ക്കെ ലോക സിനിമയിലെ വല്യരു സംഭവങ്ങളല്ലേ.
അതല്ലേ
ആ പ്രൊഡക്ഷൻസിന്റെ സിനിമ ഒക്കെ വളരെ വലിയ പടങ്ങളല്ലേ അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല
ഉം അതെ അതെ അതെ ഉം എനിക്ക് എന്തോ അങ്ങനെ തോന്നീട്ടുണ്ട് പിന്നെ ഏഹ് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകളും അല്ലാതെ അല്ലാത്ത സിനിമകളും ഒക്കെ ഉണ്ടല്ലോ ആഹ് ആതില് ഇപ്പോ ഫമിലി ആയിട്ട് തയേറ്ററി പോയി സിനിമ കാണാറുണ്ടോ.
ആഹ് കാണാറുണ്ട്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോകാറുണ്ട്.
ആഹ് ഓക്കേ. ആഹ് മാക്സിമം കൂടുതലു സിനിമ തിയേറ്ററിൽ പോയാണോ കാണാറ്.
ആഹ് ഇപ്പം ആഹ് കൂടുതലും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. ചെലതൊന്നും നടക്കാറില്ല ബാക്ക്യാെക്കെ അത്യാവശ്യം നല്ല സിനിമകളെല്ലാം കാണുന്നുണ്ട്.
ആഹ് ഇനിയിപ്പൊ അടുത്തതായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്ന സിനിമകളൊക്കെ ഏതൊക്കെയാണ്.
അടുത്തതായിട്ട് ഇപ്പ തന്നെ നമ്മള്. ഈഹ് മെയ് മാസത്ത് ഒരു രണ്ടു മൂന്ന് നല്ല സിനിമ എറങ്ങി ഓൾറെഡി. പിന്നെ അടുത്ത് ദൃശ്യം കാണാൻ. ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ഉടനെ എറങ്ങും. അടുത്ത ഈ ആഴ്ച തന്നെ എറങ്ങും. വ്യാഴാഴ്ച്ച അപ്പ കാണണം.
ഓക്കെ ഔ പിന്നെ പിന്നെന്താണ്.
ഏഹ് ഏഹ് നിങ്ങളുടെ സിനിമ താല്പര്യം ഒക്കെ എങ്ങനേണ്.
എനിക്ക് മലയാളം സിനിമകൾ ഭയങ്കര ഇഷ്ടാണ്, തീയേറ്ററിൽ പോയി കാണുന്നതിനോടാണ് താല്പര്യം. ആഹ് ആഹ് പിന്നെ നമുക്ക് ഈ. നമുക്ക് ഈ ഞാൻ പറഞ്ഞുപോലെ കുറച്ചും കൂടി തിങ്ക് ചെയ്ത് കണ്ടു പിടിക്കാൻ പറ്റുന്നു. അതിനോടൊക്കെ കൊറച്ച് താല്പര്യം ഉണ്ട്, നേരെ.
തീയറ്ററിൽ ആണോ പോയി കാണാറത്, ഒ ടി ടി യിലാണോ കാണാറ്?
തീയേറ്ററിൽ പോയി കാണാനാണ് ഇഷ്ടം, പക്ഷെ അങ്ങനെ എപ്പഴും ഒന്നും നടക്കാ ക്കാറില്ല എന്നാലും തീയറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുന്നുണ്ട്.
ആഹ് തീയേറ്ററിൽ പോയി കാണണം, അത് ഇത്രയും പേരുടെ അധ്വാനല്ലേ അത് വളരെ നല്ലൊരു ഇതായിരിക്കും.
ഉം അതെ അതെ അത് വളരെ വലിയൊരു പോയിന്റ് ആണ്, കാരണം അത്രയും പേരുടെ അധ്വാനം അതിൽ അവർ എന്തെങ്കിലും കി കിട്ടണമെങ്കിൽ നമ്മള് തീയേറ്ററിൽ പോയി തന്നെ കാണണമല്ലോ.
ഉം കൂടുതലും തീയേറ്ററിൽ പോയി കാണുന്നായിരിക്കും നല്ലത് സിനിമ അവര് തീയേറ്റ തീയറ്ററിൽ കാണുന്ന രീതിക്കല്ലേ സെറ്റ് ചെയ്ത് വെച്ചേക്കേണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ തീയറ്റർ അല്ലേ ബെസ്റ്റ്.
ഉം അതെ അതെ അതെ സൗണ്ടും തീയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം. അതു തന്നെയാണ് ഏറ്റവും ഇതിലുള്ള ഇതുപോലുള്ള സിനിമകളും ഉണ്ടല്ലോ? ഒ ടി ടി യിൽ കണ്ടാൽ ഒരു രസം ഇല്ലാത്ത തീയേറ്ററിൽ കാണാനായിട്ട് മാത്രം ഓളം ഉള്ള ടൈപ്പ്. സിനിമകളും ഉണ്ടല്ലോ?
ആഹ് കൂടുതലും അങ്ങനെയാണ്.
ഉം അതെ അതെ. ആഹ് എനിക്ക് അത് ബ്ബബ്ബഭ ഒക്കെ അങ്ങനൊരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്.
ആഹ് അതെ അതെ അതൊരു ഫ്ലോപ്പ് സിനിമ ആയിരുന്നല്ലേ.
ഏതാ ഫ്ലോപ്പ് ആണല്ലേ ഉം. പക്ഷെ തീയേറ്ററിലെ ഓളം ഉണ്ടായിരുന്നു, അത് പക്ഷെ ഒ ടി ടി കാണുന്നവർക്ക് അത് ഭയങ്കര ബോറിങ്.
ഒ ടി ടി കാണുന്നവരൊക്കെ രണ്ടര മണിക്കൂർ ഉറങ്ങി എന്നാ പറയണ.
ആഹ് പിന്നെ
എന്തായാലും ഇപ്പം മലയാളം ഫിലിം ഇൻസ്ട്രി ഇടയ്ക്കുന്നേ. ഒന്ന് ഇടിഞ്ഞു പോയെങ്കിലും ഇപ്പൊ കേറി വരുന്നുണ്ട് ഇടയ്ക്ക്. ഒ ടി ടി സമയത്തൊക്കെ വളരെ മോശമായിരുന്നു ഇപ്പം. നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട് ഒരുപാട്.
ഉം ശരിയാ ശരി ഇപ്പം മാത്രമല്ല, ഇറങ്ങുന്ന കൂടുതൽ സിനിമകൾ ഹിറ്റ് ആവുന്നുണ്ട് അല്ലേ.
ഉം നല്ല സിനിമകളും ആഹ് നല്ല പുതിയ സ് സംവിധായകരും ഡയറക്ടേഴ്സ് എല്ലാം ഇപ്പം നല്ലതാണ് അല്ലോ.
ആഹ് അതെ അതെ മാത്രല്ല സോഷ്യൽ മീഡിയയിൽ നല്ല ഹൈ പ്പ് കൊടുക്കുന്നുണ്ടല്ലോ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതൊക്കെ പ്രേക്ഷകരെ കൂടുതൽ തീയേറ്ററിൽ പോയി കാണാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇന്റർവ്യൂസ്. ഒക്കെ കിട്ടാറുണ്ട് ഇപ്പൊ.
ആഹ് ഹൈപ്പ് സിനിമയെ ബാധിക്കുകയും ചെയ്യും.
അതെ ആഹ് അതെ അതെ.
ഈ ഇടയ്ക്ക് ഇറങ്ങിയ മോഹിനിയാട്ടം കണ്ടായിരുന്നോ?
അത് ഞാൻ കണ്ടില്ല അതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് മറ്റേത് കാണാൻ ഇങ്ങനെ തോന്നിയിട്ടില്ല.
ഓഹ് ഫസ്റ്റ് പാർട്ട് കാണണമെന്നില്ല, സെക്കന്റ്‌ പാർട്ട് കാണാൻ. അതൊരു ആഹ് കോമഡി ഡ്രാമ പടവാണ് ആഹ് ആഹ്. ആഹ് നല്ല രസമുള്ള സിനിമ ആയിരിക്കും.
ആഹ് എന്തായാലും വളരെ നല്ല ഒരു സംഭാഷണ ആയിരുന്നു താങ്ക് യു സോ മച്ച്.
ആഹ് താങ്ക് യു താങ്ക് യു.
എടയ്ക്ക് വിളിക്ക്യാ ട്ടോ
ആഹ് ശെരി ശെരി